എന്തൊക്കെ ആഹ് കേക്ക്ണ്ട്.
ആഹ് നല്ലത് നല്ലവർത്താനം. നല്ല വർത്താനം.
ഏഹ് ഇന്ന്ട്ട് എന്താ പരിപാടി.
ഇവടെ ഇങ്ങനെ വെറുതെ ഇര്ക്കാ.
ഉം. ഇന്നട്ട് ഫുഡയ്ച്ചോ. പണ്യാെക്കെ കഴിഞ്ഞ്.
ആഹ് ഫുഡ്‌ ഭക്ഷണം കഴിച്ചിട്ട്ല്ല.
ആഹ് അയ്ശെരി. ആഹ് ഇന്നെന്താ ഇണ്ടാക്കി ഇന്നട്ട്.
ഇന്ന്വ്ടെ ഫ്രൈഡ് റൈസാണ്.
ആഹ് എന്തെലാ ചേർക്കല്.
ഫ്രൈഡ് റൈസില് ഞാന് ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ്. ഉള്ളിത്തണ്ട്, കാപ്സിക്കം.
ആഹ് ആഹ് ശെരി.
അങ്ങനൊക്കെ ഇടല്, പിന്നെ ആ വെൾ തുള്ളി ചെറുതാക്കി അരിഞ്കാണ്ട്.
ആഹ് ആഹ് ആഹ് ന്ട്ട് കുട്ട്യാക്കൊക്കെ ഇഷ്ടാവുലേ.
ആഹ് കുട്ട്യാക്കൊക്കെഷ്ടാണ്
ഉം
ഉം ങ്ങൾണ്ടാക്കലുണ്ടാവിടാ?
ആഹ് ഉണ്ടാക്കല്ണ്ടായി ഇങ്ങനെ വല്ല പരിപാടി. ഉണ്ടാാവുമ്പോല്ലാണ്ട് അങ്ങനെ ഉണ്ടാക്കലൊന്നുല്ല ഇ ഇവിടെ വലിയ താല്പര്യം ഇല്ല അത്.
ആഹ് എല്ലോ ചെലോൽക്ക് മന്തി ബിരിയാണിക്കെ
ആഹ് അതൊക്കെ ബിരിയാണി ഇപ്പൊ എലാർക്കും കൂടുതൽ ഇഷ്ടം. ആഹ് ചെലോല്ക്കങ്ങനേക്കാരും. ഉ പച്ചക്കറിമക്ക് വലിയ ഇത്ല്ലാത്തോണ്ടെയ് ഫ്രൈഡ് റൈസ് ആ ക്ക് ഇഷ്ടമാണ് അല്ലാതെ അങ്ങനെ വല്ലാതൊന്നും ഇഷ്ടല്ല ആർക്കും. ഉം
ചിലോൽക്ക് ഇഷ്ടണ്ടാവൂല്ല പച്ചക്കറി അല്ലേ?
ആഹ് അതെ അതോണ്ട്യ്
ചെലോൽക്ക് ഇഷ്ടണ്ടാവുല്ല.
ആ കൊഴപ്പൊന്നുല്ലാ വെറുതെ ഇങ്ങനെ കഴിക്കുന്നെന്നെ.
ആഹ ആഹ എല്ലതും ണ്ടാക്കോ എല്ലാ ഭക്ഷണവും ഇണ്ടാക്കോ?
ആഹ് ബിരിയാണി ഇവിടെ അങ്ങനെ ഫംഗഷൻസ് എന്തെങ്കിലും ഉണ്ടാകുമ്പോ ബിരിയാണിയാ ഇണ്ടാക്കല് കാര്യായിട്ട്.
ആഹ് ആഹ്
അങ്ങനൊക്കെ.
ആ ആഹ് പിന്നെ ഇങ്ങനെ പലാരങ്ങളൊക്കെ ഉണ്ടാക്കൂലേ?
ആഹ് കേക്ക്ണ്ടാക്കാനറിയോ?
ഇണ്ടാക്കും ഇവിടെ കുട്ടിയാക്ക് ഇണ്ടാക്കി കൊടുക്കും.
ഉം അങ്ങനെ. ഉം അതെ ഞാനും അങ്ങനെ ന്നെ.
ആഹ് കുട്ടിയാക്ക് വേണന്ന് പ റയുമ്പോ ഓൽക്ക് ഇണ്ടാക്കി കൊടുക്കും.
ആഹ് അങ്ങനെ തന്നെ ഞാനും ഇണ്ടാക്കലൊള്ളൂ പെരിൽ ഇണ്ടാക്കും അല്ലാതെ പൊറത്ത്ക് കൊടു
ആഹ് ആഹ്
പിന്നെ കുട്ടി കുട്ടി ഒറങ്ങാ?
ആഹ്
ആഹ് ആഹ് ഏ ഏ.
ന്നിട്ട് വേറെന്തൊക്കെ? ഇല്ല ഇല്ല ഓള് പഠിക്കാണേ.
ആ എന്തിന്?
ഓളിപ്പ സീയേക്കാ പഠിക്ക്ണേ കുളത്തി. ഓള് പ്ലസ് വൺ പ്ലസ് റ്റു ഒക്കെ ഉണ്ട്. ആഹ് അനിയത്തി ഒരാളെന്നെ പിന്നൊക്കെ മേലക്കാ. ഒരു എട്ടനുണ്ട് രണ്ട് താത്താരുണ്ട്.
ഓലൊക്കെ വരലില്ലേ?
ആഹ് ഇണ്ടയ് വന്നിനു ഇപ്പൊ ഇണ്ട് ഇവിടെ ചെ ചെറിയ താത്ത
ല്ലല്ലേ മൊഹറത്തില്
ആഹ് ആഹ് അതന്നെ ഇന്നലെ വലിയ താത്ത വന്നിനു ഇന്നിപ്പോ ചെറിയ താത്ത വന്ന്ക്ക്ണ്
ഏ ഏഹ്
അങ്ങനൊക്കെ വറ ലൊ ക്കെ ഇണ്ട് എല്ലാരും ഒക്കെ ഭർത്താവ് വി ട്ടിലില്ലവരായോ ണ്ടെയ്
ആഹ് ആഹ്
അങ്ങനെ ആവുമ്പോ വല്ലാണ്ടണ്ട് പോരലില്ല.
ആഹ് നാട്ടിലുള്ള ആളാവുമ്പോ പിന്നെ വല്ലാതെ വരാൻ കയുല്ല.
ആഹ് അതെ അങ്ങനെ കുട്ട്യള്ണ്ട് ഉം കുട്ട്യാലുണ്ട് ഓലട്ത്ത് ഓരോന്ന്ണ്ട്
ആഹ്
ഉം
അവിടെ അടുത്ത് ക്കന്നെയ്ക്കുംലെ കല്യാണം കഴിഞ്ഞെ
ആഹ് കൊറച്ച് ദൂരേണ്
എഹ്
നല്ല ലോങ്ങൊന്നും ല്ല ന്നാലും
ആഹ് ആഹ് എന്താ ഞ്ഞിവൈകുന്നേരം എന്തെങ്കിലും ഒക്കെ ഇണ്ടാക്കണ്ടോ ഏട്ടത്തി വന്നല്ലേ
ആഹ് നോക്കട്ടെ എട് ട ക്കൊക്കെ ഓരോ മൂഡ് പോലെ ഇരിക്കും
ആഹ്
അങ്ങനെന്നെ
ഇങ്ങള് ഇങ്ങളെ വീട്ട്ക്ക് നിക്കാൻ വന്നതാ
ആഹ് ഞാനിപ്പ എന്തായാലും വീട്ടിൽ അമ്മായിമ്മ ഇല്ലല്ലോ അങ്ങനൊക്കെ ഒ ആവശ്യ ത്തിന് അങ്ങനെ പോയതോണ്ട്
അഹ് ആഹ്
അങ്ങനായപ്പ ഞാന് അങ്ങനെ പോന്നതാ ഇനി കൊറച്ചീസംണ്ടാവും ഇഞ് ഓപ്പറെഷംകാര്യങ്ങള് എന്ന അറില്ലല്ലോ അപ്പൊ എന്തായാലും കൊറച്ചീസം നിക്കണം കരുതീട്ട ആഹ് ഓപ്പറെഷ് കഴിഞ്ഞ് റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ വരൊള്ളൂ
അഹ്
അപ്പൊ ചെലപ്പോ എന്തായാലും ഓപ്പ്രസത്തിന്റെ ടൈം ആവുമ്പോ അങ്ങോട്ട് പോണംന്നുണ്ട് ഇഞ് ഇമാക്ക് ഞങ്ങള് ആരുും ഇല്ലാത്ത ടെൻഷനാണോ ഒന്നും അറില്ലല്ലോ അതാണോ ബി പി കൂടിയത് ആവൊ
ന്താന്ന് അറീല്ല
ഉം അങ്ങനെപ്പോയപ്പ ഇഞ് ഇഞ്ഞത്തെ ഡേറ്റ് പറയുമ്പോ എന്തായാലും എല്ലാരും പോണം ഉമ്മാക്ക് ഉമ്മാക്ക് അനിയത്തിള്ണ്ട് ആറെണ്ണം പിന്നെ ആങ്ങളാണ്ട് രണ്ടെണ്ണം
ആഹ് അപ്പ അവരൊക്കെ ഇണ്ടാവും ല്ലേ
ഉം അഹ് ഒരാങ്ങള ഗൾഫിലാണ്
താഹ്
അങനെക്കെ
ആഹ് ഉപ്പണ്ടാ
ഇല്ല ഇപ്പ ല്ല മ്മണ്ട് ആടെ ഉം അങ്ങനൊക്കെ ഓര് എന്താ അവിട്ന്ന് റസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പോരള്ളു എന്തായാലും ഓപ്പറേഷൻ കഴിയാണ് ന്ന്ണ്ടെങ്കിൽ ത്പ്പോതിന് മുമ്പ് ഒരോപ്പറേഷൻ കഴിഞ്ഞ് അതിലും ഇതേമാതീരിയായി ബി പി കൂടിട്ട് തോന്നുന്നു ഗർഭപാത്രം എടുത്ത് കളയാണ്ട ഒരവസ്ഥ വന്നിനു
ദേഎന്താ മൊയ ത്നേങ്കിലും ണ്ടായിട്ടാ
ആഹ് ബ്ലീഡിങ്ങായിട്ടാ തോന്ന്ണ്ട് ബ്ലീഡിങ് നിക്കാതെ ആഹ് അങ്ങനായപ്പൊ
ആഹ്
ഗർഭ പാത്രം ട്ത്ത് കളഞ്ഞ്. അപ്പൊ നോക്കുമ്പതേ മാതിരി ബി പി കൂടി ട്ടന്നെ തോന്നുന്നു ബ്ലീഡിങ് പിന്നെ നിന്നതുംല്ല ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും
ആഹ് ആഹ്
അങ്ങനെ ഒരുപാട് പ്രശ്നം ഉണ്ടായിരിക്ക്ണ് അപ്പൊ നീ അതാലോയ്ച്ചോ ഒന്നും അറീല്ല എന്തേബീ പി കൂ ട്ടെന്ന് കൂട്ടിന്നാവോ.
അങ്ങനെ കൂട്ണാളാണോ?
ആദ്യം ബി പിക്കുള്ള മരുന്ന് കുടിച്ച്ര്ന്നത്രേ. ബീ പി ഇണ്ടാന്ന്ത്രേ ആദ്യൊക്കെ പിന്നങ്ങനെ നിർത്തിയതാ പിന്നെ കൊഴപ്പൊന്നും ഇണ്ടായിന്നില്ല. ആ ബീപിം പെട്ടെന്ന് കൂടിക്കാ തോന്ന്ണ്.
ആഹ് അപ്പൊ പെട്ടെന്ന് കൂടീതേക്കാരം.
ഉം ഹ്.
ഉം നിങ്ങളൊക്കെ എല്ലാരും കാണുമ്പോ ചെൽലപ്പൊ ഒര്തുണ്ടാവേക്കാരം. ഇങ്ങക്കവിട്ന്ന് നല്ല ദൂരം ഇണ്ടാ പോവാന് അങ്ങ. ട്ട്, ങ്ങള അവ്ട്ന്ന് വീ വ. ആഹ് പോവാന്.
ആഹ് ണ്ടേയ് കൊറേ ദൂരണ്ട് പ്പൊ. ദൂരാണെങ്കിലും പൈസ ഇഷ്യൂ ഇല്ലല്ലോ കെ എസ് ആർ ടി സി.
ആഹ് അയ്ല് പോയാ മതി ആഹ്.
ഉമ്മ ഉമ്മ പോയപ്പൊ അങ്ങൻത്തന്നെ ആ ഇണ്ട് ആ ആഹ്. മ്മ പോയപ്പോ അങ്ങൻതന്നെ ഫ്രീയായിട്ട് പോയി ആഹ്. ഫ്രീയായിട്ടന്നെ പോയത് ഇമ്മച്ചി.
ഏ ആഹ് അപ്പൊ അങ്ങനെ ഇണ്ടാവുമ്പോ സുഖാണ് പോവാൻ.
ഉം അവിട്ന്ന് പഠിക്ക ചെന്ന് എറങ്ങും ചെയ്യാ വീടിന്റെ മുറ്റത്ത്. തന്നെ ഹ് കൊർച്ച് നട്ന്നാ മതി ബസ്റ്റോപ്പ്ക്ക്.
ആഹ്.
മെയിൻ റോട്ട് തന്നേണ് വീട്.
അങ്ങനാവുമ്പ പിന്നെ ധൈര്യായിട്ട് പോവാ അമ്മക്ക്.
ആഹ് ഇവട്ന്ന് പോയപ്പോ ഇമ്മച്ചി ഒറ്റക്കെന്നെ പോയത് അങ്ങനെ ആവൊണ്ട്. പേടിണ്ടായില്ല.
ആഹ് ആഹ് നേര അവ്ടെ ചെന്നാണ്ട് എർങ്ങിയാ മതിയല്ലോ.
ആഹ് അവ്ട്ന്നു പൊർത്തെർങ്ങിനു അ. ആഹ് ഒരു ബസ്സ് കേറിയാ മതി ഇവിട്ന്ന് ടൗൺ. ക്കാണ്ടാക്കി കൊട്ത്ത്.
ആഹ് ആഹ്
പിന്നെ അവിട്ന്നാണ്ട് ഒറ്റ ബസ്സിന് കേറിയാ അവിടെ എത്താം.
ആഹ് അങ്ങനാവുമ്പോ സുഖാണ് മറ്റേ രണ്ട് കേറി എർങ്ങാനൊക്കെ ഇണ്ടാവുമ്പളാണ് പിന്നെ പണി
കേറി എറങ്ങാനുണ്ടാവുമ്പോ പിന്നെ ഇങ്ങനെ വെയ്യാതിരിക്ക്ണ ഉമ്മാനെ പറഞ്ഞയക്കാനും പേടിയാണ് ഇബടിര് ക്കണോൽക്ക് സമാധാനം ണ്ടാവൂല
ഉമ്മ ഒറ്റക്ക് പോയതേക്കുവല്ലേ
ആഹ് പിന്നെ ഒരു ബസ്സല്ലേ കേറണ്ടുള്ളൂ അത്കൊണ്ട് പിന്നെ അങ്ങനെ പർഞ്ഞേക്കുമ്പം വലിയ സീനില്ല. അടിക്കടി വിളിച്ചോക്കും ചെയ്യൽണ്ട്
ആഹ് പിന്നെ എർങ്ങ്ണോട്ത്ത് ആരെങ്കിലും നിന്നാ മതിയല്ലോ.
ആഹ് അങ്ങൻത്തന്നെ ചെയ്യൽ അവിടെ അമ്മോന്റെ വൈഫ് വന്ന് നിക്കൽണ്ട്.
ആഹ് ആഹ് അങ്ങനെന്തെങ്കിലൊക്കെ ചെയ്താൽ ഒറ്റ ബസ്സൊക്കെ കേറാനുള്ളുങ്കി സുഖാണ്.
ഉം
ഇത് രണ്ട് ബസ്സൊക്കെ കേറി എർങ്ങുമ്പളാണ്
ഉം അങ്ങനെ വരുമ്പത്തന്നെ ബുദ്ധിമുട്ട്. ഇത്പ്പോ പോകാന് സുഖായി ഫ്രീ ആയി.
ആഹ് അതന്നെ അങ്ങനൊരിതൊള്ളത് കൊണ്ട് ഫ്രീ ആയിട്ട് പോവാം.
ഉം അങ്ങനൊക്കെയാ
ആഹ് ഞാനിതുവരെ കേറിട്ടില്ല കെ എസ് ആർ ടി സിന്റെ ഇതിലെ പോവൽണ്ട് ഇവിടെ പരപ്പനങ്ങാടിന്ന്ണ്ട്.
ആഹ് ഹസ്ബന്റിന് വണ്ടിണ്ടാവുംല്ലേ
ഇല്ല ഞാൻ ലെയിം ബസിനാ ഇപ്പൊ സാധാ ബസ്സിനാ പോയത്
ആഹ് അത് ശരി ഉം ഞാൻ പിന്നെ അങ്ങനെ പൊറത്ത് അങ്ങനെ വല്ലാണ്ട് പോക്കൂല്ല പിന്നെ ഇപ്പോ ആങ്ങള നാട് ട്ടിലുണ്ടായോണ്ടേ ഓൻ വരും എങ്ങനെ ഇങ്ങോട്ട് പോരണെങ്കിലൊക്കെ കോണ്ട്രൻ വരും അല്ലെങ്കിൽ ഈ കുട്ടി ചെറുതാവോണ്ട് ഈ ബസ് സ്സിനങ്ങനെ പോറില്ലില്ല ഇപ്പൊ കൊറേയായിട്ട് ആഹ്
ഓലേറ്റങ്ങനെ ബസ്സിലൊക്ക കേരിറങ്ങാനും ഇതിനൊക്ക
നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്
ആഹ്
ഉം ഇപ്പൊ റോഡും കംപ്ലൈന്റ് റോഡും പണി നടക്കല്ലേ
ആഹ് റോഡ് പണിയുണ്ട്പ്പോ ചെല ഭാഗത്തൊക്കെയാണ് ഇവിടെക്ക ഒരുവിധം കയിഞ്ഞൊടുങ്ങി
ആഹ് ഇബടെണ്ട് കൊറെക്കെ ചിലയിടത്തൊക്കെ കയിഞ്ഞു ചിലയിടത്തൊക്കെ ഇഞ് നടക്കണു അങ്ങനെക്കെ
ആഹ്
എന്തായാലും ഒരുതി ലെവലായി വരണുണ്ട് ഉം ലവലായി വര്
ചോറൊക്കെതിന്നല്ലേ
ആഹ് ചോറ് ഇതാ കൊറച്ചയിഞ്ഞാ കയിക്കും
ആഹ് എല്ലാരും കൂടെആയിക്കും തിന്നല്ലേ
ആഹ് ഒപ്പഇരുന്നങ്ങനെ കയിക്കും ഉം
ആഹ് ഏട്ടത്തിന്ന് പോവോ
ആഹ് ഓൾ ള് വെറുതെ വന്നക്ക് ഇപ്പൊ കുട്ടിക്ക് എന്തൊ തുള്ളി മരുന്ന് എന്താ കൊടുക്കാണ്ട് പറഞ്ഞു അപ്പൊ ആങ്ങള ഉണ്ടാകുമ്പോ ഓളത് വീട് ഇബടെടുത്തന്നെ കുറച്ച് പോയ മതി
ആഹ് ന്നായിക്കോട്ടേട്ടാ ഞാൻ പിന്നെ വിളിക്കണ്ട്
ആഹ് ന്നാ ശരി
ന്നാ ശരി